ഹലോ
ആഹ എന്തൊക്കെയാണ് വിശേഷം
നല്ല സുഖം തന്നെയാണ് പോണ്
ആഹ
എന്താാണ് ഫുഡൊക്കെ കയിിച്ചോ ഒന്ന് കിടക്കാൻ നിക്കണ കിടന്നിട്ടില്ല
ഏ ശരി മക്കളൊക്കെ ഇറങ്ങിയാ
ഇറങ്ങില്ലതന്നെ കിടക്കാത്ത ഒക്കി രാത്രി നേരയ കളിൽ
ഏ അ ശരി വവിടെന്ന് അവരൊക്കെ വേൻ ഉറങ്ങി ഇവിടെ പിന്നെ ബ ബുക്ക് തുറന്ന വച്ചാ തന്നെ ഒരു വിധം ഉറക്ക് തുടങ്ങോ
ആ ബുക്ക് പിന്നെ രാവിലെ നിച്ച്
ആ രാവിലെ മദ്രസ ക്ക് പോവാൻ നീക്കണതാണ്
ആഹ പിന്നെ അക്കെ കഴിഞ്ഞ് സ്കൂത്തക്ക കഴിഞ്ഞ് രാത്രി ആവുമ്പോത്തന് കുറച്ച ക്ഷീണം ഉറക്കം ഒക്കെ പാട്ടെ യക്കാരി
ആഹ അതെ ആഹ കഴച്ച്ു കിടന്നപ്പൊ മക്കള്ിപ്പോ ഉറങ്ങിട്ടുണ്ട്
ആഹ ആഹ ഉഹ
ആ
വേറെ എ ങ്ങനെ പോണ എന്താ ഡ്രസ ഒെ എടുത്ത കല്യാണത്തി ന്ന
ആഹ ഡ്രസ് കിടക്കലുണ്ട് എത്ര ഡ്രസ്സ് എടുക്കാൻ തുണി ഷോപ്പക്കാണ് പോയ ഫുള്ിപ്പ അപ്പര മോഡല് ല്ലള്ള ഇപ്പൊ ഫ ആ അപ്പം കുട്ടിയക്കെ ആ അതെ ഇപ്പൊ ചുരിദാർ ഐറ്റംസ് തട വല്ലാതെല്ലന്നെ ഫുള്ള് പാാന്റ് കുപ്പായായിട്ടും കോഡ്സ ഒക്കെ
അതെ അതെ ഇറക്കില്ലാത്ത മോടലാല എപ്പോ വരുന്നത് പക്ഷെ നഞമ്മളപ്പോഴത്തർക്കൊക്കെ അത്
ബുദ്ധി ആ ഒ അടങ്ങാറാണ് കെരിയഏഴാണ് അങ്ങനെ ഇട്ട് ശീലല്ലാത്തോണ്ടേ ആ് ഇപ്പൊ ചെറിയ മക്കൾക്ക് വര ട്ടതാ വാണ്ടത്
ആഹ് അതെ ഓർത്തൊക്കെ പോലെ ഇതിലന്ന് ചുരിദാർ ഒരു ഇതേ ഓൽക്കില്ല പത്തമാക്കക്കൊക്കെ പത്ത പൻ കുുട്ടികക്കൊക്കെ എടുക്കായാണെങ്കിലും ചുരിദാറന്ന്ൊറക്കു വേണ്ട ഡൂല ഇ നമ്മൾത്തെച്ച നമ്മള്
ഉ മീടിയ ഉടുപ്പ് ചുരിദാർ ഇതൊന്നന്ന് ഇ പത്തെ കുട്ടികള ഇടൂല അവർക്കൊക്കെ ഫാൻറും കുപ്പായും അണപ്പ വണ്ട്
അതെ ഒരു കല്യാണത്തിന് പോലും പോൽക്കിടാൻ മടിയാണല്ലോ ഓലപ്പൊ സിമ്പിളാണ് ഫുുള്ളും പാൻറ ആയാലും ഫാൻസി ആയാലും അങ്ങനെ ഇതൊക്കെ അങ്ങനത്തെ ഇടുന്ന മക്കളല്ലേല്ലല്ല സ്വർണ ആയാലും ഫാൻസി ആയാലും ഒന്നുമല്ല ഇങ്ങനെ ഒരു വാച്ച് അങ്ങനെ
ഒരു ആ അതെ ആ അങ്ങനെന്നെപ്പ അതന്നെ ഇപ്പ പാൻറ് ഒക്കെ കണ്ടില്ലേ രണ്ടാക്ക കൊള്ളും അങ്ങനത്തെ ബാഗി സൂപ്പർ ബാഗി തൊക്കെ
ഇടാത്ത് ഞമ്മക്ക് കാണുമ്പോ ഭയങ്കര
ഒരു കെതിയേടാണ് പക്ഷെ നമ്മൾീഈ വാങ്ങ വാങ്ങുമ്പോ നമുക്ക് നല്ല വലപ്പം തോന്നും അത് ഇട്ട് നോക്കുമ്പോ ഞമ്മുക്കത് കറക്റ്റ് സൈസിലാണ് വരുന്നത് ജീൻസിന്റെറെ ഒക്കെ ബാഗ ബാഗ് ഐറ്റംസ് ഒക്കെന
ആ പിന്നെ വല്ല തടില്ലാത്ത കുട്ടികക്കെ ഒക്കെ പിന്നെ അത് അത് ഭയങ്കര രസക്കട്ടും ഈ തടിലൊർക്കൊക്കെ ആവുമ്പോഴാണ് ബോർ നമ്മള് ബാാക്കൊക്കെ മറീണ അങ്ങനത്തെ കുപ്പായ ആായല് കുഴപ്പടില്ല അല്ലെങ്കിലും മഹാബോറു ആണ് നമുക്ക് കാൺനോൽക്ക് ഒരു കെതിയെ
കെതെടാണ് ഇപ്പം മക്കക്കും തെന്നെ മക പ്പം മക്കൾ ആൺകുട്ടിയാക്കായാലും തന്നെ ഇപ്പ ഇതാ സൂപ്പർ ബാഗ് ആയിട്ടും ബാ ഗെയ്ട്ടും എന്തൊക്കെയോ ഓരോ പേരുകൾ കാണാം അവര് പറിണ്
അതെ
തൊട നല്ല തൊട ലൂസ് വെര്നയാതി പാന്റ്കൾ
അതെ ഓരോ മോഡൽ ഓരോ കാലത്തിൻ അൻസെര് ചെല ഓരോ വേഷങ്ങൾ ഇതിന്റെ എടക്ക് പിന്നെ ജിൻസ് പേ പയുതി കീറിക്കോൺ ണ്ട് അങ്ങനെ അങ്ങൻത്തൊ ഒരു മോഡലെയ്നി ഇപ്പം കൊർച്ച് മുന്നെ ഇപ്പ അതൊക്കെ കഴിഞ്ഞാണ്ട്
വ്ടെക്കെ കീറി കാണ്ട്
അതെ നമ്മൾ പൈസ കൊട്ത്ത് വാങ്ങാ പർൺട്ട് കാര്യ ഇല്ല കണ്ടാ വിചാര്‌ച്ചും ഞമ്മള് പഴെ ഒരു പാന്റ്- അങ്ങനെയാണ് ആ അതേയാ കണ്ടാ തൊ ഇപ്പത്തെ ഡ്രസ്സ് ഒന്നും പൈസക്കുള്ള ആ ഒരു കാണാനുള്ള ചുറുക്കൊന്നും- ഇല്ല ഒരു ഒരു തുണിക്കണ്ടായാലും
ആയിന്നല ആ കോട്ടൻ്റെതാണ് നാള ഇപ്പ ഞാന് പോയപ്പോ പെൺകുട്ടിണ്ട് ആ ഒരു പെൺകുട്ടിക് വെല ചോയിച്ചേ അപ്പൊ പറയ്ണ്ട് നല്ല വെല ഒരു ചെറിയൊരു ആഹ് ചെറിയ ചെറിയൊരു കുപ്പായാണ് ആ ഒരൊറ്റ കുപ്പായത്തിന് വര്ന്ണ്ട് ആ ആതാ ആത്തി എണ്ണൂറ്റി-
ആഹ് അതെ ഞമ്മള് സിമ്പിൾ നോക്കി ഇതിന് നല്ലൊ കൊറവുണ്ടാവു വിചാരിച്ചു നോക്കിട്ട് മ്പ ആ ഒരു ഇതിന് നല്ല ഇപ്പ രണ്ടായിരത്തിൽ കൊറഞ്ഞൊരു ഡ്രസ്സ്- ഞമ്മക്ക് ഗേൾസിന് കിട്ടെന്നെല്ല
ഗേൾസിന്ന് പാന്റും ഈ ഷർട്ടും വൈ ക്ക് ഷോളും കൂടി വരുമ്പോത്തിന്-
ആഹ് അതെ ഇനിപ്പ ആ ഈ അനാ ർക്കലി മോഡല് കോഡ്സെറ്റ് അങ്ങനത്തൊക്കെയായാലുംനല്ല പൈസേണ് ഞമ്മളങ്ങട്ട് ആഹ് പൈസ ഉം ഇല്ലാത്തപ്പോ ഡ്രസ്സെടുക്കാൻ പോകുമ്പോളരിക്കും അതിന്റെ ബുദ്ധിമുട്ട്റിയാം ഇണ്ടാവുമ്പൊ നമ്മുക്ക്- എപ്പളും ഒരേ മാ
ആവൂല ആ അതെ ഈ സാധാരണക്കാരുണ്ടാവുവല്ലോ എടുക്കാനൊക്കെ അവർക്ക് അവർക്കൊക്കെയാണിപ്പത് ബുദ്ധിമു
ആഹ് പിന്നെ ഇപ്പൊ കല്യാണൊക്കെ ആവുമ്പോ പിന്നെ നമ്മള് പാർട്ടി വെയർ ആയിട്ട്- തെറുക്കും ഇപ്പോ ഇനി അങ്ങനെ ആ ഒരു കല്യാണത്തിന് ഇങ്ങനെ സിമ്പിൾ വർ- കായിട്ട് ആരു ഇടൂല ആദ്യൊക്കെ ർഞ്ഞാല് വീ വീട്ടുകാര് കല്യാണ വീട്ടുകാര് മത്രം പാർട്ടി വെയർ ഉപയോഗിക്കുള്ളെ ഇനി ഇപ്പൊന്ന്- ഇപ്പൊന്ന് പറഞ്ഞാല് ഞമ്മള് പോണൊലൊക്കെ എല്ലാവരും പാർട്ടി വെയ്റ- ഇപ്പൊ സിമ്പിൾ ഡ്രസ്സാരും കല്യാണത്തിന് ഇട്ണില്ല
ആ അതെ അങ്ങനെയാണ്
ഉം
ഇതിന്റെ എടേല് ഇതിന്റെ എടേല് ഒരു പാർട്ടി വെയർ ഒന്ന് വിട്ട് നിന്നീനി
ആഹ് വിട്ട് നിന്നിനി ഇപ്പൊ ഫുള്ളായ ആഹ് അപ്പോ- ഫുള്ള് ഒരു ചുരിദാർ സിമ്പിള് ചുരിദാറ്
ആഹ് ആഹ് അതെ
ആഹ് അങ്ങ് അങ്ങനായി വന്നീനു ആഹ് ഇപ്പൊ പിന്നിം പാർട്ടിവെയർ അനാർക്കലിയൊക്കായിട്ടും
ആഹ് കോട്ടണ്ലക്കേനിപ്പോ
കോട്ടനൊക്കെ ആയി വീണ്ടും നമക്ക് എന്താണ് ട്ട് ന്നിടാം മറ്റെ പാർട്ടിവെയർ ആയ നമ്മള് അപ്പൊ ഒരു പരിപാടിക്ക് ഇടും പിന്നെ മടക്കിവെക്കും പിന്നെ അയ്മക്ക് നമക്ക് വീട്ടിന്നും ഉപയിക്കൂല മറ്റേത് നമുക്ക് പോകുമ്പളും ആഹ് അതെന്നെ ഇട്ടുകാണ്ട് പിന്നെ നമ്മക്ക് വീട്ടിന്ന് ഇടാനും ആഹ് റൈയിറ്റും ഉണ്ട് നല്ല റൈറ്റുണ്ട് പിന്നെ നമ്മള് ഉപയി ക്കൂല നല്ല പൈസ കൊടുത്ത് നമ്മള് വാങ്ങും ചെയ്യും പിന്നെ ഉപയോഗിക്കൂല്ല പിന്നെ മോഡല് പോയാമ്മൾ തീരെ അയ്മ്മക്ക്ല്ലല്ലോ പിന്നെ വേറൊക്കെ വാങ്ങി വെക്കാന്ന്
ആ ഒരൊ കൊറച്ച് ഇടങ്ങളിൽ മാത്രൊള്ളു ഇപ്പ ഈ ഓരോ മോഡല് വരുന്ന് നിക്ക്ണത് തന്നെ
ആഹ് അതെ നമ്മൾ ഫുള്ള് പൈസ കൊടുത്ത് വാങ്ങുന്നല്ലാതെ പിന്നെ അത് ഉപയോ ക്കൂല പിന്നമ്മള് ആ പിന്നെ വേറെ കല്യാണം ഉണ്ടെങ്കി പിന്നെ വേറെ ന്ന്ക്കും ഇന്നത്തെ കാലങ്ങനേണല്ലോ ആദ്യന്നൊക്കെ പറ്ഞ്ഞാ ഞമ്മള് വെ കെ ൽ ഒര് ഡ്രസ് എട്ത്താ ത്
ഒരു പെരുന്നാ ആഹ് ഒരു പെരുന്നാക്കൊക്കേ ഡ്രസ്സ് എടുക്കോള്ളേനി ആ പിന്നെ ഞമ്മക്ക് ഡ്രസ്സ് വെച്ചാ ഞമ്മളെ വീട്ടില് കല്യാണം ണ്ടെങ്കി യില് കുടുംബ കല്യാണം ണ്ടെങ്കില് അങ്ങനെപ്പൊ എടുകുളു അനെ തൊട്ടട്ത്ത് കുടുംബത്തില്ലതാ. ക്ക ആണെങ്കില്
ഉം ഉം ഉം ഇപ്പന്ന് പറണ അങ്ങട്ട് ഇങ്ങട്ട് തിരിഞ്ഞാൽ ഡ്രസ്സാണ് അവ്ടെ ഒരു പരിപാടി ണ്ട് ഫ്രണ്ട്സിന്റെ പരിപാടി അങ് കസിന്റെ ഏതൊരു പരിപാടിക്കും ഡ്രസ്സ് അങ്ങനെ ട്ക്കല്ലേ
എല്ലാരും ഡ്രസ്സ് ഇട്ക്കാത്തോലാരുല്ലപ്പം ഏത് വെയ്ക്കുണോനും വെയ്കാത്തോരൊ
അക്കെ ടുക്കും പിന്നെ അമ്മള് അമ്മള് പ്പ് ക കഴിഞ്ഞ കാലഘട്ടങ്ങളിലല്ല ഞമ്മളെ മക്കള്
ആ അതെ ഞമ്മളെ നല്ല ബുദ്ധിമുട്ടി ണ്ട ന്ന് വള ന്നത്
ആഹ ഓല്ക്നി ഞമ്മളെ ക കഷ്ട പ്പാടൊന്നും ഓൽക്ക്‌ അറിയില്ലല്ലോ ഓൽക് ഓലെ ര് ത് ആ നല്ലൊര് തില് നടക്കണം ന്ന്ള്ള ആ ഒര് തല്ലേ.? എങ്ങനെയാണ് ആ കഷ്ടപ്പാട് ആ മക്കൾ മക്കൾ ഞ്ഞ് ണ്ടെങ്കിലും ഓ ത് തൊരു വിഷയല്ല ഞമ്മൾന്നൊക്കെ പർണല് ഡ്രസ്സ് എടുക്കണേൽ പൈസ ണ്ടോ ഇല്ലേ അയ് ക്കെല്ലേ അമ്മളെടു ഇതന്ന് പറണ ഓല് ന്താ പറയ്ണെ അഹ് ഞമ്മൾ എടുത്ത് കൊടുക്കാ ഞമ്മക്ക് പൈസ ണ്ടോ ല്ലേ അന്നൊന്നും ഓര്ക്ക അറിയണ്ട ആ മക്കക്ക്‌ അത് അറിയണ്ട ഒര് കൊലെ ഫ്രണ്ട്സ് ക്കെ എന്താ ചെയ്യ്ന്നെ അതെ പ്പോലോര് ക്കും ചെയ്യണം.
ആ അങ്ങനെയാണ് പ്പൊ അങ്ങനത്തെ മാറിക്ണ് കാലങ്ങളൊക മാറിക്ക്ണ് ഞ്ഞിപ്പം യാലും മേക്കപ്പും കാര്യങ്ങളൊക്കെ
ഉ വൈക്കും ആകെ ല് അതെ. ഞമ്മള് എന്നണ് പൊറത്തെറങ്ങിയാ പിന്നെ എന്തെല്ലാം മോഡലാണോ ഡ്രസ്സായിട്ടും മേ ക്കപ്പായിട്ടും ലിഫ്റ്റിക്കൊന്നും ഇടാതപ്പൊരു ഒ രൊറ്റ പെൺകുട്ട്യേളും ന്നാ ഏതൊരു പരിപാടിക്കുണ്ടാവൂല ഒര് സ്കൂൾക്ക് വരെ ലിപ്
ആ ഓ സ്പിറ്റക് പണി ച്ച് പനീല് പെട്ട്ട്ട് പന്ച്ച് കൊയങ്ങിവന്ന പെൺക്കുട്ട്യാള് ചുണ്ടുമ വരെ ലിപ്സിക്കാണ് അങ്ങൻത്തെ ര് കാലണ പ്പോ.
അത്വർക്ക് അതില്ലാതെ ഓർക്ക് എറങ്ങാ കയ്യൂല കയ് യുല
ഇടാതോര്ക്കൊക്കെ ഇടാനും കയ്‌ ഇട്ടാ പിന്നെ അതൊരു എടങ്ങേറാ
ആഹ് ഹ് ചെലയ പിന്നെ മ്മക്കത് മാറ്റാനും അങ്ങനെ കയൂല്ല നമ്മളെന്തിനൊരു അടിമാവാണ് ല്ലോ ഡ്രസ യാലും ആ അതന്നെ എങ്ങനെ.? അപ്പൊ കോളേജ് കുട്ട്യേള് വരെ ഫുള്ളും ഈ പാന്റും കുപ്പായും മേക്കപ്പും ഒക്കെ ട്ട് കാണാണല്ലോ പ്പൊ കോളേജ്ക്ക്‌.
ഞമ്മളൊക്കെ പഠിച്ചിന കാലത്ത് സ്കൂൾക്കൊന്നും അതൊന്നും പറ്റൂലേനെല്ലോ..
ഇല്ല ഇല്ല ഇ ആ ഇപ്പൊന്ന് പറണ്ണ മാ ആ ഹ ഹ മാഷ്
മുടിമ്മലും ആ അതെ മാശ് മാര യിക്ണ മാറി അമ്മാരൊക്കെ ഏതിലും ബെൽ
ആ ആഹ്ആ ഹ് മീറ്റിങ്ങിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പറയും ഓല് ഇങ്ങനെ ലിഫ്റ്റി കും കൊണ്ട് വിടാണ് ഓരോ പിരീഡ് കഴിയുമ്പള ത് ടാ ഇങ്ങനെല്ല പ്പം പരാതി പറയും പക്ഷെ നമ്മൾ പരാതി പരൺട്ട് കാര്യയില്ല മക്കളോട് പർണാ മ ക്കൾ കേക്കുലാ
ആ ആ
ഉം ഇപ്പ കോളേജ്ക്കൊക്കെ എങ്ങനെയെണ് കുട്ടാളൊക്കെ പോണതോ ഞമ്മളൊക്കെ ആയി ന്ന് ഒര് ലിഫ്റ്റിക്കൊക്കെ ഞമ്മൾ ഒര് കല്യാണം ഞമ്മളെ കല്യാണത്തിനൊക്കെയ്ക്കാരം ഞമ്മൾ ആദ്യ ആ ത് ലീപ്പ്സ്റ്റിക്ക് ഇട്ണത് അല്ലാതെ ഇട്ട്ട്ട് ഇല്ല അല്ലാതെ അത് എന്താ സാധനം അതെ അതെ അംഗൻവാടി പോണെ മക്കൾ വെരെ ലിഫ്റ്റിക്കും കാ കൺമെഷി ഇടാതെ ഓൽ പോകുലാ ഞമ്മക്ക് അയിന് അത് അതെന്താ സാധനംന്ന് അമ്മെക്ക് അറിലെയ്നി അന്നത്തെ കാലം അങ്ങനെയ്നു പരിപാടികൾ മാത്രം അങ്ങനെ എല്ലാം ഉപയോ ക്കെള്ളു ഇന്ന് അങ്ങ വേറെന്താ പ്രതേയിച്ച് എത്തും ഇല്ല ഇന്നാ ആ ശരിട്ടോ ആ ആയിക്കോട്ടെ ഓക്കെ ഉ